ഹലോ ഓ കേക്കുന്നുണ്ട്
പിന്നെ എന്തൊക്കെയണ്ട് വിശേഷം സുഖമായിട്ടി ഇരിക്കണോ ഫുഡ് കഴിച്ചോ
ഓ ഭക്ഷണം കഴിച്ചു ഇപ്പൊ കൊറച്ച നേേരത്ത് കഴിച്ചിട്ടേള്ളൂ
ആഹ അപ്പൊ ഞാനാണ് കഴിക്കാതിരിക്കുന്നത് ഏയ് കഴിച്ചിട്ടില്ല എന്താന്നറിയോ ഞാൻ ലേറ്റ് ആയിട്ടാാണ് എണീയിച്ചത് അപ്പൊ എഴുന്നേറ്റപ്പം വൈകിയ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് വൈകി അപ്പൊ അങ്ങനെ
ചായക്കന്നെ എന്തായിരുന്നു കഴിച്ച കാര്യം ഓർമ്മല്ലോ ആ ദോഷ
ഉം
ദോശ ചട്നി സാമ്പാർ
ആ രണ്ട വിധ ഉണ്ടാക്കോ
ആ അതെത് സാമ്പാർ ഇന്നലെ രാത്രി ഇന്നലത്തെ ബാക്കിയാാണ് ചട്നിയും പിന്നെ റെഡ കള ചമ്മന്തിയില്ലേ ആ അത് മസ്റ്റ് ആണ് കുട്ടികൾക്ക് അപ്പൊ പിന്നെ അത്ണ്ടാക്കും തക്കാളിയും ചെറിയുള്ളിയും മറ്റല്ലമുളക് അതായത് തക്കാളി ചെറിയുള്ളി വറ്റൽ മുളക് ചെറിയരു ഇഞ്ചി കഷണണംക്കെ ഇട്ട്മ്മള് വളെണ് വ കട്ട് വറ്റല്ല മുളക് ഇട്ടിട്ട് അടിച്ചെടുക്കൂല്ലേ നമ്മളിപ്പോ മസാലദോ പക്കെ പുറത്ത്ന്ന് കഴിക്കുമ്പോ കട്ടുമല്ലോ ഡ്ളർ
ആഹ് ആഹ് അങ്ങനെ ഒന്ന ഉണ്ടാക്കല്ല കൂടുതല ഇവിടെ ചട്നി ഉണ്ടാക്കുള്ളൂ
അതല്ലേ ചട്നി മസ്റ്റ് ആണ് എ എന്റെ കുട്ടികൾക്ക് അത് മസ്റ്റ് ആ സാധനം വേണം വേറൊന്നും വേണന്നില്ല അതിപ്പോ ഞാൻ സ്കൂളിലക്ക് വെച്ച് കൊടുക്കുകണെങ്കില ഇഡലി ആണെങ്ക അത്ഡലി ഇങ്ങെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ചമ്മന്തി മാത്രം വെച്ചു കൊടുക്കും അങ്ങനെ
ആഹ് ഇവിടെ ചട്ട്ണി വേണം തേങ്ങ അരച്ചിട്ടുള്ള അയ്ല് കൊറച്ച് തൈരൊക്കെ പാർന്നിട്ടുള്ള ചട്ട്ണിയില്ലേ അത്ഷ്ടാ ആഹ് തൈര് പാരും ഇവിടെ ഉം തൈരോ അല്ലെങ്കില് മോരോ ഒഴിക്കും ഒരു പുളി ഇത് ഭയങ്കര ഇഷ്ട ഇവടെ
ആഹ് പക്ഷെ ഞാൻ ആദ്യ ചട്നിൽ തൈരും ഇതും തേങ്ങാ ചട്നിയല്ലേ പറണത്
ആഹ് തേങ്ങ ചട്ടനി തേങ്ങയും പച്ചമുളകും കൂടി ഇട്ടിട്ട്
അതെ ഞങ്ങള് എന്താ ഉപയോഗിക്കുന്നത് തേങ്ങ ചെറിയുള്ളി പച്ചമുളക് ചെറിയ ഇഞ്ചി കഷ്ണം ഉപ്പ് അത്ര മാത്രം പിന്നെ കടുകും വേപ്പലയും വറ്റൽ മുളകും ഇട്ടിട്ട് താളിക്കും അത്രള്ളു അതില് അതല്ലേ ക്ഷെ ഞങ്ങക്ക് ആ തൈര് അതെടുത്ത് ഞാൻ
പുളിള്ളവർക്ക് ഇഷ്ടവൂട്ടോ പുളി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ട്ടവും
അതെല്ലേ ആഹ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പഴ ഞാനിങ്ങനെ കണക്ട് ചെയ്യണത് നമ്മൾ എവിടെയെങ്കിലും ഹോട്ടിൽ പോയി കഴിഞ്ഞാൽ ചില ചെലെ സ്ഥലത് ത്തിള്ളതിനിങ്ങനെ ഒര് പുളി പ്പ തോന്നാറുണ്ട് ചിലപ്പോ എനിക്ക് തോന്നണത് നിങ്ങള് ഈ പറഞ്ഞ റെസിപ്പിയർക്കും അവര് യൂസ് ചെയ്യണ്ടവാ
ആയിരിക്കും
ആഹ് പക്ഷേ ഞങ്ങള് ഞാന് ആദ്യായിട്ട് കേക്കട്ടോ ഇങ്ങനെ ഞാന് ഇതുവരെ അങ്ങനെ ഇണ്ടാക്കിട്ടില്ല
ആഹ് കൂടുതലും ഇവിടാതാണ്ടാക്ക അല്ലെങ്കിലിന്നെ സാമ്പാർ തലേന്ന് ഇണ്ടാക്കി വെച്ചിട്ട് അത് കൂട്ടും രാവിലെ ചിലപ്പോ നേരണ്ടാവൂല ഉണ്ടാക്കാനൊന്നും
ആഹ് പിന്നെ ആഹ് പിന്നെ നമ്മൾ വീക്കെൻഡിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുമ്പോ മസാലദോശയൊക്കെ ആക്കിയിട്ട് ഫുള്ള് സെറ്റ് ആക്കും അതൊരാഗ്രഹം അതിന് മുന്നെ പിന്നെ നമ്മളങ്ങനെ ചൂടോടെങ്ങനെ ചുട്ടു ചുട്ട് നിക്കണ്ടേ
അത് വേണം ചുട്ട് ഉണ്ടാക്കാൻ ഒത്തിരി പണിയാണ് ഞാൻ ആ സമയം പറയും ഒന്ന് കടയെ പോയി വാങ്ങിക്കൊണ്ടരി പറയും
ആ അതെ അതാവുമ്പോ നല്ലത്
അതാവുമ്പോ ഒന്നും ഉണ്ടാക്കണ്ട വെറുതെ ഇരുന്നാതി കുക്കിങ് ഇഷ് ട്ടാണ് ചെല സമയത്ത് ചില സമയത്ത് ഈ മക്കളൊക്കെ അരിപ്പി ക്കുന്ന സമയത്താണെങ്കി തീരെ ഇഷ്ടല്ല
അതെല്ലെ ആഹ് സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെ ഇണ്ടാക്കാ
സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നും ഇല്ലേ എല്ലോ ഒന്ന് നോക്കും മന്തി ഒന്നും വെച്ച് നോക്കിയില്ല മന്തി ഒക്കെ ഒന്ന് നോക്കണം
അതലെ മന്തി സംഭവം മന്തി ഉണ്ടാക്കി കഴിഞ്ഞഴിഞ്ഞാൽ നമുക്ക് ഇൻഗ്രീഡിയൻറ്സ് വളരെ കുറവ് വേണ്ട സാധന ആണല്ലോ മന്തി നമുക്ക് സാധനങ്ങള് കൊറച് മതി ഗമ്പ് ബിരിയാണി നമ്മക്ക് അതെ അതെ എളുപ്പാണ് ആ പ പക്ഷെ ഞാനും ബിരിയാണി അങ്ങനെ വേഗണ്ടാക്ക മന്തി അത്ര ഒരുപാട് വട്ടം ഒന്നും ഇണ്ടാക്കി നോക്കിട്ടില്ല ഒരു മൂന്നാല് വട്ടം പക്ഷെ പിന്നെ ഞാൻ ആ റെസിപ്പി മറന്നു പോവും പിന്നെ ഇണ്ടാക്കുമ്പോ പിന്നെ ഞാൻ ഒന്ന് യൂട്യൂബ് നോക്കും ജസ്റ്റ് അയ്യോ അന്ന് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയ എന്നുള്ളത് ഞാൻ മറന്നു പോകും അതാണ്
യൂട്യൂബില് നോക്കിയിട്ട വെക്ക്യ
അല്ല മന്തിപ്പോ എന്റെ എന്താ പറയാ ബ്രദറിന്റെ വൈഫ് പറഞ്ഞന്നപ്പൊ അതുപോലെ വെച്ചതാ പക്ഷെ ചിലപ്പോ അവരെ അവൈലബിൾ അല്ലാത്ത സമയത്ത് ഞാൻ ജസ്റ്റ് ആ എങ്ങനെയാണ്ന്ന് നോക്കും അത് ബിരിയാണി പിന്നെ നമ്മ അല്ലാഹ് ഞാൻ ബിരിയാണിടെ റെസിപ്പി പറഞ്ഞാൽ മതി യോ മന്തിയുടെ കാര്യം എനിക്ക് ഭയങ്കര കോംപ്ലിക്കേഷന മറന്ന് പോവും അതല്ലേ ബിരിയാണി എന്താന്ന് അറിയോ യോ ഞങ്ങൾക്ക് ഞാൻ കൊറച്ച് പോറത്ത് പോയിണ്ടാർന്നെ അപ്പൊ ആ സമയത്ത് ഉം എന്റെ നൈബർ ആന്റമാൻ നിക്കോബാർ അവിടെള്ള ഒരാളായിരുന്നു അപ്പൊ ആൾന്നെ അവിടെ തെ ആന്റമാൻ ബിരിയാണിയാണ് ഇണ്ടാക്കാൻ പഠിപ്പിച്ചത് അത് എനിക്ക് ഏ റ്റവും ഫേവറേറ്റായിട്ടുള്ള ബിരിയാണി സാധാരണ നമ്മള് ആഹ് തീർച്ചയായും കാരണം ഇത്തിരിം സ്പൈസസിന്റെത് കൂടുതല്ണ്ട് പക്ഷേ അവരെന്താ പറയപ്പൊ മിക്സ് മസാലാന്ന് പറയും അതായത് നമ്മള്പ്പോ മൊളക് പൊടി നമുക്ക് പാക്കറ്റായി കിട്ടും മഞ്ഞൾ പൊടി പാക്കറ്റായി കിട്ടും മല്ലിപ്പൊടി കിട്ടും ബിരിയാണി മസാല ഒക്കെ പാക്കറ്റായി കിട്ടൂലേ അതുപോലെ അവടെ കിട്ട്ന്ന സംഭവൊണ്ട് മിക്സ് മസാല അതില് മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, മുളക് പൊടി ഗരം മസാല അങ്ങത്തെ എല്ലാ മസാലകളുടെയും ഇതൊര് പ്ര ത്യേക അനുപാതത്തില് മിക്സെയ്ത് വെര്ന്ന ഒരു പാക്കറ്റാണ് അത് നമ്മടെ ആച്ചി അങ്ങത്തെ ശക് തി അങ്ങനത്തൊക്കെ കമ്പനികള് ഇണ്ടാവുല്ലേ അവരുടെക്കെ എറങ്ങ്ന്ണ്ട് ആഹ് ആഹ് പക്ഷേ നമ്മളെ ഇവടെ കോമണായിട്ടാ മിക്സ് മസാല കിട്ടൂലാ ഇപ്പൊ നമ്മടെ തൊ ട്ടട്ത്ത കടേപോയാ കിട്ടൂല നേരെ മറിച്ച് വെല്ല്യ വെല്ല്യ ഹൈപ്പർ മാർക്കറ്റ്ലൊക്ക പോയിക്കഴിഞ്ഞ അമ്മക്ക് കിട്ടുട്ടോ അങ്ങനെ അപ്പ അത് വെച്ചിട്ടാണ് അവര്ടെ ഒരു പരിപാടി ഉം
അപ്പൊ വേറെ ഒന്നും ആഡെയ്യേണ്ട അതിലന്നെ ഇണ്ടാവെല്ലോ
ഓഹ് എന്തക്കൊ ഇണ്ട് സത്യത്തില് അവര് എന്താ പറയാ തക്കാളിക്കെ വളരെ കൊറച്ചെ യൂസെയ്യു ചെലര് തക്കാളി ഒട്ടും ഒരെണ്ണം പോലും ഇടാണ്ട് വെക്ക്ണവര് ഇണ്ട്ട്ടൊ അത്പ്പോ ഞാനും ആഹ് അത് പുളിക്ക് വേണ്ടിട്ട്പ്പഞ്ഞവര് വേറെ എന്താ ചെയ്യ്ണെ ഇല്ലാ തൈരൊന്നും അവര് ഒഴിക്കില്ല പക്ഷേ അതൊരു വേറൊരു ടേസ്റ്റാ ഒരു ഹൈദരാബാദി ബിരിയാണിന്റെ ഒരു ബ്രദറോ സിസ്റ്ററോ ആയിട്ട് വെരും അങ്ങനെ ഒരു ഇത് ഇപ്പൊ ഞാനും ഇയാളും ബിരിയാണി ഇണ്ടാക്കാണെങ്കിൽ ഇണ്ടല്ലോ ഇപ്പ ഇയാള്ടെ ബിരിയാണി വേറെ എന്റെ ബിരിയാണി വേറേ പക്ഷെ എല്ലാത്തിനും അതിന്റെതായ ടേസ്റ്റ്ണ്ടാവും ബിരിയാണി അങ്ങനെയല്ലേ?
ഉം ആഹ് ഞാൻ ആദ്യം ഇണ്ടാക്കിയത് വെറും കഞ്ഞി പോലെ ആയിപോയി രണ്ടാമത് ഇണ്ടാക്കിയെ കൊഴപ്പല്ല മൂന്നാമതായപഴത്തേക്ക് എല്ല്യോ ഓക്കെ ആയി
അത് പിന്നെ ഇപ്പ എനിക്ക്യ് ധൈര്യം ആയിട്ടോ പക്ഷേ മന്തി ഇണ്ടാക്കണെങ്കി ഞാനൊന്ന് ഒന്ന് ഞാൻ ശരിക്കൊന്ന് ഏഹ് പ്രിപ്പേയർ ആവും സ്വയം. എങ്ങനെയാണ് ഇങ്ങനെ വെക്കണെന്ന് ള്ളത് ഒരു പേടിയാണ് പക്ഷേ എല്ലാരും പറിണോ അതാണ് എളുപ്പം സാധനം കൊറച്ച് മതി പെട്ടെന്ന് ഇണ്ടാക്കാം
ഈ കുക്കറ്ലാണോ വെക്ക്യാ
ഞാന് കുക്കറ്ല്ലല്ല വെച്ചത് ആഹ് എന്താ പറയാ ഉം കുക്കറ്ല് വെക്ക്ണോരുണ്ട് അങ്ങനെ ഞാ യൂട്യൂബില് കണ്ട് പക്ഷേ ഞാന അങ്ങനെയല്ല വെച്ചത് ഞാൻ ഇണ്ടാക്കിയപ്പോ ഒര് ഉം അധികം ക്വാണ്ടിറ്റിയിലാ ഇണ്ടാക്കിയത് ഒരു ഒന്നര കിലോ അരിയൊക്കെ ഇട്ത്തിട്ടാ ഇണ്ടാക്കിയത് അപ്പോ പിന്നെ ഇന്ന് നമ്മള് ആഹ് അതെ നമ്മളൊര്പാട് ഒരുപാട് ഇണ്ടാക്കിയപ്പോ ആദ്യായിട്ടും വളരെ സൂക്ഷ് സൂക്ഷ്മതയോടെ ചെയ്തത് കൊണ്ടും അത് നല്ല അടിപൊളിയായി വന്നു. പക്ഷെ പിന്നെ ഇണ്ടാക്കിയപ്പോ ഫ്ലോപ്പായി പോയിട്ടൊ അത് വേറെക്കാര്യം ഹ് ഹ്
ആദ്യയൊന്ന് നന്നായാല് പിന്നത്തൊന്നും പറയേ വേണ്ട എന്ന്ട്ട് ചോയിക്കിം വീട്ടില്ള്ളോരക്കെ അയെന്താ ആദ്യം വെ ച്ചപ്പോ നന്നായിനല്ലോ പിന്നെ ഇപ്പെന്താ ഇങ്ങനെയി പോയേന്നോയിക്ക്യും
ആഹ് അത് ശെരിയാ ഒര് പ്രാവശ്യം ഞാൻ ഇപ്പൊ ആഹ് പൊറത്തായിര്ന്ന സമയത്ത് ഗ്യാസ് കഴിഞ്ഞുട്ടോ ഗ്യാസ് കഴിയുമ്പോ ഞാനൊരു ഐലൻഡിലായതാ നമ്മടെ ഇന്ത്യെത്തന്നെ അങ്ങനൊര് ഐലൻഡിലാര്ന്ന് അപ്പ ആസാമല് സമയത്ത് നമ്മക്ക് അവിടെത്തെ ഒരു ഏഹ് കാർഡും ഒക്കെ ഇണ്ടെങ്കിലാണ് നമുക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടൊള്ളു അപ്പൊ അത് കിട്ടാത്തത് കൊണ്ട് ആരെങ്കിലും അട് ഒന്ന അഡ്ജസ്റ്റെയ്ത് നമ്മളങ്ങനെ പൈസ കൊടുത്ത് അങ്ങനെക്കെ വാങ്ങിക്ക്യാ ചെയ്യാ അപ്പ അത് ഇല്ലാത്തത് കൊണ്ട് ഒരാഴ്ച ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഇണ്ടല്ലോ നമ്മളത് യൂസ്സെയ്യേണ്ടതെ അങ്ങനെ ഇൻഡക്ഷൻ യൂസ്സെയ്യ്ണ സമയത്ത് ഞാൻ എട്ക്ക്ന്ന ഒര് ര് വിഭവമാണ് സോയാബീൻ ബിരിയാണി
ആഹ്
അത് ഏഹ് സോയാബീൻ വേറൊന്നും കൂട്ടിയില്ല സോയാബീൻ കൊണ്ട് മാത്രം ഉം അതെ അത് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോ ഓഹ് എനിക്ക്ന്നെ വായില് വെള്ളം വന്നു അത്ര ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതെ ഫ്രൈ ചെയ്തിട്ടാണ് വെച്ചത് അല്ലാതെ പിന്നെ അതി
ഫ്രൈ ചെയ്തിട്ട് ചിക്കന്റെ മസാലൊക്കെ അങ്ങനെ ആക്കിട്ടാ
ആഹ് അതൊക്കെ ആഡ് ചെയ്ത് തക്കാളി പേസ്റ്റ് ഒക്കെ ആക്കി അങ്ങനെ നമുക്ക് എന്തായലും എല്ലാം കൂടെ ഒ റ്റ ചെമ്പില് അല്ല ഇൻഡക്ഷനില് വെക്കാൻ പറ്റുള്ളു അങ്ങനെയൊക്കെ ആക്കിയെടുത്ത് അങ്ങനെ നല്ല സക്സസ് ആയി എല്ലാർക്കും ഭയങ്കര ഇഷ്ടായി അപ്പുറത്തെ ഫ്ളാറ്റിൽക്കും റൂമിൽക്കൊക്കെ ഞാൻ കൊടുത്തു അങ്ങനെ അത് കണ്ടിട്ട് പിന്നൊരു ഫംഗ്ഷൻ ഒരു ബർഡേ പാർട്ടി എന്തോ വെച്ചപ്പോ ഞാൻ ഉണ്ടാക്കിട്ടോ അന്ന് കുറച്ചും കൂടെ അരിയൊക്കെ കൂടുതലെടുത്ത് അയ്യോ ഫ്ലോപ്പ് ആയി പോയി അതാണ് പിന്നെന്താ സൈഡ് ആയിട്ട് വേറെ ബിരിയാണി വെച്ചത് കൊണ്ട് ഓ ക്കേ കുഴപ്പില്ല ആഹ് അ അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റാറ്ണ്ട്
ആഹ് എനിക്ക് അതന്നെ എനിക്ക് ബിരിയാണീന്റൊര് അരീന്റെ വേവ് മനസ്സിലായില്ല
അതെല്ലെ അതെന്താ ചെയ്യാന്നറിയോ ആഹ് അല്ല ഞാനെ കറ റ്റൊ ഒരളവ് പറഞ്ഞില്ല അതിനു ശേഷം എന്റെ ഇതുവരെ പിന്നെ ഒരളവ് തെറ്റിയിട്ടേ ഇല്ലാ ട്ടോ എങ്ങനെയെന്നറിയോ ഇപ്പൊ അരിയാണെങ്കില് ഇയാൾ ഒരു നാഴി അരി നാഴിന്നല്ലേ പറയാ എങ്ങനെയാ പറയാ ആഹ് ഒരു നാഴി അരിയടുക്കുന്ന് കുക്കറിലാണേ ഞാൻ ചോറ് വെക്കാ ഒരു നാഴി അരി എടുക്കാന്ന് വിചാരിക്കാ ആഹ് ഒരു നാഴി ഒന്നര നാഴി വെള്ളം എടുക്കാ അതേ നാഴിയിൽ തന്നെ ഒന്നര നാഴി വെള്ളം എടുക്കുക
ഒന്നര നാഴി ആഹ്
അതെ അതിലേക്ക് നമുക്ക് ഇത്തിരി നെയ്യും ഇത്തിരി ഉപ്പും നിങ്ങക്ക് വേണ്ട കറുവപ്പട്ടയും ഒക്കെ കഷ്ണം ഏലക്കായ ഒക്കെ ഇടുവല്ലോ അതൊക്കെ ഇട്ട് ആഹ് വെള്ളം ചൂടായി വരുമ്പോ ഈ അരീടെ കുക്കറ് മൂടി വെക്കാ ഒറ്റ വിസില് ഒരൊറ്റ വിസില് വന്ന് കഴിഞ്ഞാ നമ്മള് ഓഫ് ചെയ്യാ
ആഹ്
ഓഫ് ചെയ്യാ എന്നിട്ട് അത് അതിന്റെ ഫുള്ള് എയറ് കളയരുത് നമ്മള് അത് തനിയേ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക കറക്റ്റ് പ്രൊപ്പോഷൻ ആയിരിക്കും ഒന്ന് ചെയ്തോക്കിക്കോൾട്ടോ ജസ്റ്റ് വെറുതെ നെയ്ച്ചോറാണെങ്കിലും അങ്ങനെ വെക്കാം അപ്പം നമ്മക്ക് ഭയങ്കര എളുപ്പാ ആഹ് ഒരു പരിപാടി എനിക്ക് ഭയങ്കര ഈസിയാ അത് ഇനിപ്പോ നമ്മടെ
കുക്കറാവുമ്പോ എളപ്പുവാണല്ലോ
അതെ അത് ഒരൊറ്റ ഇതേ ഒള്ളൂ ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ വിസില് ഓഫ് ആക്കിയിടുക നമ്മള്
ആഹ് ഹൈ ഫ്ലേമിലാണോ അല്ലേ ലോ ഫ്ലേമിലിട്ട
ഹായ് അത് ലോഫ്ളേം ഒന്നും വേണ്ട ഏത് ഫ്ലെയിമിലായാലും ഹൈ ഫ്ലയിമിൽ വെച്ച് കഴിഞ്ഞാലും ഒറ്റ വിസലിൽ നമ്മൾ ഓഫാക്കി ഇടണം ഒരു നാഴിക്ക് ഒന്നര നാഴി വെള്ളം അതന്നെ ആഹ് ഒരു ഞാൻ പുറ ത്താരുന്നപ്പോ ആഹ് നെയ്‌ബർ പഠപ്പിച്ചതാ
അതിപ്പ ഈ ചെല അരിക്ക് നല്ല വേവ്ള്ള അങ്ങനെ ഉണ്ടാവൂലേ
ഇത് എന്തായാലും കുക്കറില് നമ്മളാ നെയ്യോട് കൂടി വരുമ്പ നമുക്ക് കറക്റ്റ് പൊപ്പോഷനിലാ ഇതുവരെ കിട്ടീട്ടുള്ളൂ ട്ടോ ബസുമതിയായാലും ജീരകശാല ആയാലും ചെറുതും വലിയ അരികൾ തന്നെയല്ലേ പക്ഷെ ഏഹ് ഇതുവരെ എനിക്ക് ആഹ് കറക്റ്റ് ഒരു പ്രൊപ്പോഷനില് കിട്ടീട്ടുണ്ട് ഇനിയിപ്പോ ജസ്റ്റ് ഇയാൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും ഒരൊറ്റ നാഴികൊണ്ട് കൊണ്ട് ട്രൈ ചെയ്ത് നോക്ക് ശരിയാവൊണ്ടെന്ന് അറിയാലോ ഇപ്പൊ പിള്ളേര് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കില് അവർക്ക് പെട്ടെന്ന് സെറ്റ് ആക്കാൻ പറ്റിയ സാധനാ ഉം അങ്ങനെ അതെ
ആത് ആവുമ്പോ വല്യ മെനക്കേടില്ലല്ലോ
ഇല്ല അതാണ് പിന്നെ നമ്മള് ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ വെക്കുമ്പോ സുഖവാ പിന്നെ വെല്ലി ക്വാണ്ടിറ്റി ഒക്കെ ആകുമ്പോ പിന്നെ നമ്മള് ചെമ്പും വല്യ വല്യ പാ ത്രങ്ങളൊക്കെ നമ്മള് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഇതിപ്പോ ചെറിയ പിന്നെ അതെ ആഹ് ധാരാളാണ് അതില് നമ്മക്ക് കുറച്ച് മുട്ട മസാല ഒക്കെ ഉണ്ടായി കഴിഞ്ഞാ മുട്ട ബിരിയാണി ആക്കാം വെജിറ്റബിൾ ആക്കാം ഫ്രൈഡ് റൈസിനും വേണേങ്കി അങ്ങനെ ചെയ്യാം ഒക്കെ ചെയ്യാം അത് പാകം ആയേന് ശേഷം ആഹ് ഓക്കെ ഓക്കെ ശരി വെക്കാണ്.